ഹലോ..
ആഹ കേൾക്കുന്നുണ്ടാ..
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കെടന്നായിര്ന്നാ ആഹ നല്ല വിശേഷം അവിടെ എന്നാ ഉണ്ട് വിശേഷം..
എന്താ സുഖായിട്ട് പോണു ഇങ്ങനെ പോണു എന്താണ് ഉറക്കൊന്നും ഇല്യെയെ..
ഇന്ന് ഫുട്ബോള് കളിയല്ലേ അത് കണ്ടോണ്ടിരിക്കുവായിരുന്നു..
ഓ അതെ അതെ അതെ ശരിയാണ്..
ആഹ ആഹ പോർച്ചുഗല..
ഓ അതേല്ലേ ഇവിടെ മോനതെ പോർച്ചുഗല ആണ് മോന് പോയി.. ണ്ട് ആവിടെ ക്ലബ്ബില് ടീം അംഗങ്ങളായിട്ടിരുന്ന് കാണും അവന്റെ ടീം ഉള്ളുമ്പോ.. അല്ലാത്ത സമയത്ത് ഫോണിൽ വീട്ടിലിരുന്ന് കാണും..
ആഹ് ഒയിവാ..
അങ്ങനെ ചെയ്യാറ്..
ഉം ഉം ഉം..
പിന്നെ എന്തൊക്കെണ്ട് മഴ ഇണ്ടാ അവിടെ..
ഇല്ലില്ല ഇന്നില്ലായിരുന്ന് ട്ടോ..
അതെല്ലെ ഇവിടെ അതെ ഇവിടെന്ന് നല്ലൊരു വെയിലുള്ള ദിവസാ..
ആഹ ഇന്ന് നല്ല വെയിലായിരുന്നു ഇനി നാളെ എങ്ങനെയാന്നറിയില്ല..
കൊറെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി..
അതെ അതെ ശെരിയാ..
കൊറെക്കെന്ന് ഒതുങ്ങില്ലേ..
അതെ അതെ കൊച്ചുങ്ങള്ളൊക്കെ ഉറങ്ങിയാ.. ആഹ് അതെ എല്ലാരും കേറ്റിരിപ്പുണ്ട്..
അതെ അത് ശെരി ഇവിടെ അതന്നെ.. ഇവിടെ ഇനിചെപ്പളാ ഞാൻ ഉറങ്ങണച്ച അപ്പഴ കൂടെ വന്ന് കിടക്കയുള്ളൂ..
ആഹ അതെ കുഞ്ഞനാണെങ്കി ഇവിടെ വന്നിരിപ്പുണ്ട് അവൻ യു കെ ജി പഠിക്കണേ ട്ടോ..
അതെല്ലേ ആ ആഹാ ചെറുതല്ലേ..
ആഹ് അത് ഇവിടെ ഏറ്റിരിക്കുന്നു നാളെ ഞാൻ ഇനീ എങ്ങനെ സ്കൂളിൽ വിടുവോ.. അതെങ്ങനെയാപറയാ ഈ ഫോണന്ന് കൈയ്യി നിന്ന് താഴെ വെച്ചിട്ട് വേണ്ട ഇതിനൊക്കെ ഫോണ എടുക്കാൻ പണിയാനാ..
അതാണ് അതെ അതെ അതെ അതെ അതെ അതെ.. അത് ശരിയെന്നെണ്..
ഇവിഇവിടെ ഇരുന്ന് പറയാ നാളെ വിളിക്കാൻ പറയി. അവൻ അങ്ങനെയണ്ണേ.. എന്റെ ആങ്ങളെയൊക്കെ വിളിക്കുമ്പോഴ ഇത് അത് ആ അവന അങ്ങനെയാ.. എന്റെ ആങ്ങളെക്കെ വിളിക്കുമ്പോ പറയും അതെ അതെ ആങ്ങളെക്കെ വീട്ടിന്ന് വിളിക്കുമ്പോ പറയൂട്ടോ ആഹ് എന്നാ ശെരിട്ടോ പിന്നെ വിളിക്കാം നാളെ വിളിക്കാം അന്നിട്ട് ഫോണി പണിയണ ആ സമയം കൊണ്ട് ഫോണെടുക്കാല്ലോ
അതെ അതെ അതെ അതെ അതാണ് ശരിയാണ് ഓഹ് വയ്യ എന്തായാലും
എന്നിട്ട് പറയും കണ്ണ് പോകുന്ന് അന്നിട്ട് ഇയാളിരുന്ന് ഫോണീ പണിതോണ്ടിരിക്ക അപ്പൊ ഞങ്ങള് പറയും കുഞ്ഞന്റെ കണ്ണ് പോകുന്ന് ഉം
അതിനിപ്പോ എപ്പഴാണാവോ ഇങ്ങോട്ട് തി തിരിച്ച് ചോദ്യം വര ട്ടോ
അതെ അതെ അപ്പ ചേട്ടായി പറയ് ട്ടോ എടാ കുഞാ നീ ഇപ്പ അരമണിക്കൂറായില്ലേ ഫോൺ എടുത്തിട്ട് കണ്ണ് ചൂടായിന്ന് പറഞ്ഞിട്ട് ഒരു അന്നേരം കൊച്ചിന്റെ പേർക്ക് കൊച്ചു വേഗം പൈപ്പി പോയിട്ട് കണ്ണ് കഴുകുവ
ആയി
കണ്ണ് തണുത്തന്ന്
ക്ക് വയ്യ നല്ല നല്ല രസാണല്ലാള്
ആഹ് അങ്ങനെ
എന്താ സ്കൂ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയാറില്ലേ?
ആഹ് പറയും പറയും ആഹ് പുൾക്കാ ഇന്നാണെങ്കി കഴിഞ്ഞ ദിവസം ബുധനാഴ്ച ആണെങ്കി ഈ വിജയുടെ ഡ്രസ്പോല് ല് ഉള്ളില് ടീഷർട്ടും ആഹ് പുറമേ ഷർട്ടൊക്കെ ഇട്ടൊണ്ട് പോയി അങ്ങനെ ആഹ് വിജയന്ന് പറഞ്ഞ് ന്നട്ട് ട അവിടെ ചെന്നിട്ട് വിജയ്ടെ ഈ രജനികാന്തൊക്കെ കാണിക്കില്ലേ ഒരു സൈസ് സ്റ്റെപ്പ് അത് അവിടെ സ്കൂളി ചെന്നിട്ട് ആഹ് ആഹ് ആഹ് ആഹ് അതിന്റെ പറയൊന്നുല്ല അതിന്റെ ആക്ഷൻ കാണിച്ചു.
ആക്ഷൻ കണിക്കുണ്ടാവുല്ലേ അതുപോലെ കോളറക്കെ പിടിച്ചിട്ട് ഷർട്ടിന്റെ
ആഹ് അതെ അന്നിട്ട് സ്കൂളി ചെന്ന് അങ്ങനെ കാണിക്ക്ന്ന് അപ്പൊ ഇവൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പ എന്നോട് പറയാ എന്ന പോലെ ജാൻവിക കൂട്ടുകാരി ജാൻവികേ ഇഷാനിയിം ശിവറാമെ അയ്യെ നാണിപ്പിക്കൂന്ന് പറയൂന്ന് മനസ്സിലായോ? ഹലോ ഹലോ കേക്കാമോ? ഹലോ കട്ടായോ ഹലോ ഹലോ ഹലോ ഹലോ